ഹലോ ആഹ് കേക്കുന്ന ഓ
എന്താ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പോകുന്ന് എന്താ അവിടെ വിശേഷൊക്കെ
അല്ലേ ശേഷം ചാ കുടിച്ച
ചായ അങ്ങനെ കുടിക്കലില്ല എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്ക പഠിക്കുള്ളൂ നിങ്ങള് ഞാക്കെ കുടിച്ച
ശ നിങ്ങളന്താ പഠിക്കാണോ കടി പയംപൊല
ഉണ്ടാക്കിയത
അതെ അതെ
നിങ്ങള്ണ്ടാക്കിയതാ
അല്ല അല്ല ഉമ്മ ഉണ്ടാക്കിയ
ആഹ് ആ എന്നും അങ്ങനെ കടികളൊക്ക ഉണ്ടാക്കോ
ഞാന് ഇങ്ങന മ്ം അ യൂട്യൂബിലൊക്കെ നോക്കിയാല് ഇണ്ടാക്കും ലോട്ടറി പിസ്സാ അങ്ങനത്തതൊക്കെ ഇണ്ടാക്കും വെറൈറ്റി അ യിറ്റക്കൊള്ള എന്തെങ്കിലോ ട്രൈ ചെയ്ത് നോക്കും ഇങ്ങള് ഫുഡൊക്കെ ഇണ്ടാക്കോ
ആ ഫുഡ് ഉണ്ടാക്കലണ്ട് അങ്ങനെ മന്തി അങ്ങനത്തൊക്ക ഉണ്ടാക്കല്ണ്ട് പെ പെര്നാളിന് ഉണ്ടാക്കിയേനോ
അതെയോ ഇങ്ങള് പഠിക്കയാണോ
ആഹ് പഠിക്കാ
എന്ത പഠിക്കുന്നെ
ഞാനിപ്പ ഡിഗ്രി കഴിഞ്ഞു അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞ് രണ്ടു മാസ ആയ് ഡിഗ്രി കഴിഞ്ഞിട്ട്
ആഹ് ഞാനും ഡിഗ്രി കഴിഞ്ഞ്
ഏതടുത്തിന്‌ത്
ഞാൻ ബി എ അറബിക് നിങ്ങള് ഏതെടുത്തെ
ഞാൻ ബി ക്കോമ്
അതാ അക്കൗണ്ടിങ് ഏതാ എത്ര മാസത്തെ കോഴ്‌സാ
ഞാൻ നാലു മാസത്തെ കോഴ്‌സാ
ആ ആ ഞാനും അക്കൗണ്ടിങ് നോക്ക് ന്നൊണ്ട് വൺ ഇയർ കോഴ്സും
ഞാനിത് കഴിഞ്ഞിട്ട് അവിട ന്നെ വൺ ഇയർ കോഴ്സ് ഉണ്ട് അയ്ന്റെ വേറെ ബ്രാൻസില് ക്ക ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാന്ന് വിജാരിച്ച് എന്താലും ഇതും പഠിക്കണം അതും പഠിക്കണം
ആഹ് അയ്നോട് പി ജി നോക്ക്ന്നുണ്ടോ
ഇല്ല പി ജി നോക്കണി അങ്ങനെല്ലാം പറഞ്ഞേനു പി ജി പോയിക്കാണും പക്ഷെ എനിക്ക് പഠിക്കാനാവില്ല എന്തെങ്കിലും ച്ച് കോഴ്സെടുത്തിട്ട് എന്തെങ്കിലും ജോബിന് കയറാന്ന് വി ശരി ശരി
അതെ പി ജി രണ്ട് വർഷം ഉണ്ടല്ലോ പി ജി പഠിച്ചു കഴിഞ്ഞാല് പിന്നെ എന്തേ പഠിക്കണല്ലോ ജോബ്
ആഹ് അതെ എന്താലും എന്തെങ്കിൽ കോഴ്‌സ് എടുക്കണല്ലോ
അതെ അതെ അതിപ്പൊ ഞാനും ഡിഗ്രി കഴിഞ്ഞ വൺ ഇയർ ആയി പോയിറ്റില്ല പ്പോ എക്കോണ്ടിങ്ങിന് പോവാന്ന് തീരുമാനിച്ച്
ഓ വൺ ഇയർ വെറുതെ ഇരിക്കാണ് വീട്ടില്
ഉം വെറുതെ ഇരുന്ന്
ഞാൻ അതേപോലെ ഡിഗ്ര ഗ്രി കഴിഞ്ഞപ്പോ രണ്ടു മാസമായി അ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് വീട്ടിലിരുന്ന് ബോറടിച്ച ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കോഴ്സിന് ചേരാം എന്തെങ്കിലുമൊക്കെ ചേർന്ന് എന്തെങ്കിലും സ്കില് ഉണ്ടാവണാലോ
അപ്പൊ എന്തേലും ജോലി വേണല്ലോ
അതെ അതന്നെ
അക്കൗണ്ടിങ് പഠിച്ചാ ഇപ്പോ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ അതെ അതാണ് മെയിൻ
ഉ ഉം
അക്കൗണ്ടിങ് പഠിച്ചാ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ
എങ്ങനാ
അക്കൗണ്ടിങ് പഠിച്ചാ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവല്ലോ ജോലി മേഖല എല്ലാം നാലു മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കുന്നുണ്ടോ അക്കൗണ്ടിങ്ങനെ
അത് നാല് മാസം നമ്മള് പഠിക്കുന്നതിനനുസരിച്ച് അപ്പ അഞ്ച് മാസോ ആറു മാസം ഒക്കെ ആകും നമ്മള് ലീവൊക്കെ എടുത്ത് പഠിക്കയാണെങ്കില് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുണ്ട് പുറത്തേക്ക് സ്കോപ്പുള്ള കുറച്ചുണ്ട് ചീ സീ ഈ കൺട്രിയിലേക്ക്
ആഹ അത
അത് നോക്കണംന്ന് വെച്ച് സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ജോബ് കിട്ടുകയാണെങ്കിൽ കേയറും അല്ലെങ്കിൽ പിന്നെ അതോട് നോക്കണോന്ന് വിചാരിക്കുണ്ട്
ഇപ്പാേ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് വരുന്നത് ഡെയിലി മോർണിംഗാ ഇവമോർണിംഗ ടു ഈവനിങ് വരെ ആണോ അല്ലെങ്കിൽ വൺ അവർ
ഞാൻ ഈ കൊറച്ച് ദിവസം മുമ്പേ ചേർന്നിട്ടുള്ളു ഇന്ന് ക്ലാസ് പോയിട്ടുള്ളൂ ഫസ്റ്റ് ടൈം യിന്
ആഹ
അപ്പൊ ഇന്ന് ഉച്ച വരണ്ടായി ഫസ്റ്റത്തെ കെറ
എങ്ങനെ വരുന്ന വൺ ഹവർ ആണോ ഫസ്റ്റ് ജിടെക്കിലാണോ
അല്ല അല്ല വേറെ ജീട്ടക്കൊക്കെ കൊറ കാലയില്ലേ അതത്രനല്ലതല്ലാന്ന് കേ ട്ട് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ അവിടെ
ഞാനും കൊറെ കേട്ട് അതില് അ അകക്കെകുറൊക്കെ ബേസിക് ആയിട്ടുള്ള മാത്രമേ പഠിപ്പിച്ചരുന്നുള്ളൂ
ആഹ ആ അതിന് നല്ല വേറെ ഇൻസ് റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാവേ
പിൻ ആ ആ അങ്ങനെ നോക്കുന്ന പഠി
പസ്റ്റത്തെ കൊറച്ച ദിവസം ഉച്ച വരണ്ടാവ ഉം ഉ എന്തായാലും പൈസ കൊടുത്താണല്ലോ പഠിപ്പിക്കുന്നത് ഇപ്പൊ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് കേറിയാ മതില്ലേ
അതെ അവ
എങ്ങനാ ഇല്ല ഇന്നും ഇന്നലെ നല്ല വെയി വെയില്
രാത്രി ഇവിടെ രണ്ട് ദിവസായിട്ട് നല്ല വെയിലായിന് ഇപ്പതാ നല്ല മഴ പെയ്യുന്നുണ്ട്
ആഹ ആഹ് ഇവിടെല്ല ഇവിടെന്നും നല്ല വെയിലന്നെ നല്ല ചൂടുണ്ട്
ആ ഇവിടെ മയ പെയ്യാണ്ട് മയ പെയ്തോണ്ടിക്കുമ്പോ വെയിലറച്ചപ്പ ഭയങ്കര ചൂട ഇവിടെപ്പിതാ മയ പെയ്ന്ന് പറന്നണ്ട്
ഉം ഉം ഉം
പിന്നെ രാത്രിയൊക്കെ എന്താ ഭക്ഷണം ഉണ്ടാവില്ലേ
രാവിലെ വെച്ച ഭക്ഷണംന്നാ ഇണ്ടാവ ചോറൂം മീൻക്കറിയും അവിടെ രാത്രികക്ക് വേറെക്കല്ല
അല്ല അല്ല ഇവിടെ അങ്ങനെ തന്നെ രാത്രി പ്രത്യേക പണിയെടുക്കാനൊന്ന എല്ലർക്കും ഒരു മടിയാ അപ്പൊ ഉച്ചകത്തെ ഒപ്പിക്കും
ആ അതന്നെ എല്ലടത്തും അങ്ങനൊക്കെന്നൊയിരിക്കും
അതെ നിങ്ങക്ക് അനിയത്തി ഉണ്ടോ
ഇല്ല താത്തണ്ട് അവള് കല്യാണം കഴിഞ്ഞ
ആ ആ
ഓള് ഫാർമസി പഠിച്ച വർക്ക് ചെയ്യാണ് ഇപ്പ ഫാർമസി
ആ നിങ്ങള്ൾ ബികോം തന്നെ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിങ് ചെയ്യുമ്പോ വലിയ ടഫ് ആായിട്ട് തോന്നല ഉണ്ടാവൂലല്ലേ
കോഴപ്പന്നല്ല പക്ഷേ അപ്പോ ഞാ ഒരു ക്ലാസ് ലാണല്ലോ കയറിയത് അപ്പ അതിന്റെ ബേസ് പറഞ്ഞ തന്നിട്ടുള്ളൂ ഇനി എന്തൊ കുറച്ചൻ പറയില്ല ബികോം പഠിച്ചന്ന ഉള്ളൂന്ന എന്നാലും അതില്ള്ള എല്ലാം കൂടെ പഠിപ്പിക്കൂലല്ലോ
അതെ കുറച്ച ഡിഫറന്റ് ആയിക്കുംല്ലെ ആഹ
കൊറെക്കെ ഇണ്ടാവും
എനിക്ക് കമ്പ്യൂട്ടർ ആയിട്ട് തീരയാൻ ടെക്സ് ഇല്ല അപ്പൊ എങ്ങനാവുന്നൊന്നും അറിയില്ല
പക്ഷെ അവിടെ ഹ്യുമാൻറ്റീസ് എടുത്തോളൊക്കെ വരുന്നുണ്ട്ന്ന് പറഞ്ഞ
ഓ ആ ഞൻ പിന്നെ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാൻ ചോയിച്ച് പ്ലസ് ടു മാങ്കീസ് എടുത്ത അപ്പ അൻക്ക് ഭയങ്കര ടെഫ് ആകുന്ന അപ്പോലഞ്ഞതൊന്നും വിഷയല്ല അതെ ഞങ്ങള് പഠിപ്പിച്ചെടുത്തോളൂന്ന് പറഞ്ഞര്
ആ ആ എവിടാ ചേർന്ന് ജി ടെക്ക് ലോ
എങ്ങനെ
എവിടാ
അല്ല അല്ല അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടണ്ടെ അവിടെ അതേ പോലെ വാല്യൂ ഇല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല പറഞ്ഞുകേട്ട്.
ആഹ് ആഹ്
ഉം
ഫീസ് ഒക്കെ എങ്ങനെ വരുന്ന.
ഫീസ് വൺ ഇയർ ട്വന്റി സിക്സ്.
ഉം
ആഹ് നിങ്ങൾക്ക് എങ്ങനെയാ.
അതില് എല്ലാ
അതിലെല്ലാം പ്രൊഫഷണൽ അക്കൗണ്ടിങ് എല്ലാം ഉൾ പ്പെടും
ആ ആഹ ട്ടേലി ജി എസ് ടി ഒക്കെല്ലേ
എല്ലംഉൾപ്പെടും നിങ്ങൾക്ക് എത്ര ഫീ വരുന്നെ?
പിന്നെ വൺ ഇയർ ഉം
ആഹ് അഅ് നല്ല ഉണ്ടാ മത്സ്യന്റെ പെട്ടെന്ന് ജു ന്റെ
അവിടെ പ്ലേസ് മണ്ടാക്കിതരൂന്നാ ഓൽപറഞ്ഞത്.
പിന്നെ നമ്മളെ സ്കില്ല് പോലെ ഇണ്ടാവും
ഉം അതെ
ഉം ഓൽ ആക്കി തന്നാലും നമ്മളെ എടുക്കണല്ലോ
ഉം ഉം ഇങ്ങള് ക്ലാസ്സിന് പോവാൻ തുടങ്ങിയോന്നട്ട്
ഇല്ലിഇല്ല അ അട്ത്ത മാസം സ്റ്റാർട്ടെയ്യാ.
ആ ആ ഏമ്പാച്ചായിട്ടാ
അതെ
ഏ ഞങ്ങക്ക് സെപ്പറേറ്റാ, ഓരോ മിസ്സ്മാരാ ഓരോരുത്തർക്ക് വരുന്നോൽക്കനുസരിച്ച് ഇനി ഞാൻ നാളെ ജോയിൻ ചെയ്യാണെങ്കി എനിക്ക് നാളെന്നെ കേറാ
ഏ അതായിക്കു ഇങ്ങക്ക് പിന്നെ ഇത്ര സീവെ
അവിടെ വണിയറില് വൺലാക്കിന്റെടു ത്തെങ്ങാനുണ്ട് ഫീസ്?
ഏ ഇത് ഞമ്മെ നോബെ ഇനി മൊത്തം കോളേജൊക്കെല്ലേ പറേ കോഴ്സ് ഇങ്ങനെ വരുന്നുണ്ടിതില്
ഇവിടെ അക്കൗണ്ടിങ്ങ് മാത്രേ ഉള്ളു വേറെ കോഴ്സൊന്നുമില്ല
അതാണ് അത്ര ഫീ വരുന്നുണ്ടാവ അല്ലെ ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ ആകുമ്പോ ആഹ് വെറുതെ വീട്ടിലിരിക്കുന്നതിലിപ്പം ത്നല്ല ആഹ് നമുക്ക് പഠിക്കാനുള്ള മൈ മെയ്ൻ്റ്ണ്ടാവും നമ്മള് കൊറേ കുട്ട്യെളെ കൂട്ടത്തീലാവുമ്പൊ ചെലപ്പോ നമ്മൾ കൾച്ച് പോവും വേറെന്താ പറ ത്താനം ഇങ്ങളെത്ര മണിക്കാ കെടക്കലൊക്കെ
കെടക്ക പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവും
ആഹ് ആഹ്
നിങ്ങളെപ്പളാ കെടക്കല്
ഞങ്ങളും ആ ടൈമൊക്കെ ആവും എങ്ങനെയാലും ഫോണ് നോക്കിയിരുന്നാ പിന്നെ സമയം പോകുന്നറിയൂല
അതെ അതെ
പിന്നെ ഫുഡൊക്കെ എപ്പ കഴിക്കല് എങ്ങനെ
ചെടികളൊ നടല്ണ്ടോ
ചെടികളൊക്കെ മയക്കാലായതോണ്ട് മിറ്റത്തേക്കേ നോക്കലില്ല വേനൽക്കാലൊക്കെ ആവുമ്പോ നോക്കും മടിയവാതെ ഇപ്പൊ ചെടി നട്ടാ ചെടി നോക്കണ്ട വെള്ളം അല്ലാണ്ടെന്നെ ഇണ്ടാവല്ലോ പക്ഷെ ഒരു മടിയാ ഇങ്ങളും ചെടിയൊക്കെ നടലുണ്ടോ വേറെ നല്ലെന്നെ ന്നാ അയിക്കോട്ടെ
ആ ന്നാ ശരിട്ടോ
ഓക്കെ